ഹലോ
ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്
അവടെ എന്താണ്ട ആഹ് ഹാ
ആഹ് വാതിലടച്ചോ
സുഖം
എന്തൊക്കെയാണ് കല്യാണൊക്കെ ഇണ്ടായിട്ടുണ്ടോ വീട്ടിലൊക്കെ കല്യാണൊക്കെ ഉണ്ടായിട്ടുണ്ടോ വീട്ടിലൊക്കെ കല്യാണം നടന്നിട്ടുണ്ടായിന്നോ
ആഹ് ഉണ്ടായിരുന്നു അവിടെ അവിടൊ
ങ്ങള് ന്റെ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു
ആഹാ
രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു ഒരു കൊല്ലത്ത് ൽ രണ്ട് മക്കള് രണ്ട് എർട്ട കുട്ടിളല്ല രണ്ടു വയസിന് വ്യത്യാസം ഉണ്ടെന്നാലും പെട്ടെന്ന് ഓർക്കാപ്പുറത്താണ് രണ്ടാമത്തെ മോളെ കല്യാണം കഴിഞ്ഞത്
ഓ ഓ
ഓർക്കാതെ ഉണ്ടായൊരു കല്യാണം വല്യ മോളെ കല്യാണം കഴിഞ്ഞ് ആഹ് നാലു മാസയിപ്പോത്ത് രണ്ടാമത്തെ മോള കല്യാണം കഴിഞ്ഞ്
ആഹ് ഹാ ആഹ് ആഹ് അപ്പൊ അവിടുത്തെങ്ങനെ കല്യാണൊക്കെ
വല്യാളെ വല്യ മോളെ നിക്കാഹ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആയിട്ടണ്ടായിനി മരുമോൻ ഇവിടെ നാട്ടിലില്ലാതോണ്ട് വന്നയ്ൻ്റെ ശേഷാണ് കല്യാണം കഴിഞ്ഞത്
പിന്നെ രണ്ടാമത്തെ മേൾക്കിപ്പോ രണ്ടു വയസ്സന് മാറ്റേല്ലേ ഉള്ളൂ പ്രായായോണ്ട് പിന്നെ ആളുകൾ ഇങ്ങനെ ചോയ്ക്ക കല്യാണം കയ്ച്ചെരോന് ചോദിച്ചങ്ങനെ വന്നപ്പോ പിന്നെ അവര് നല്ല നമ്മള നല്ല ആളുകളൊക്കെ ആകുമ്പോ നമ്മ വെറുതെന്തിനാണ് മ്മ ഇടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല കുടുംബൊക്കെയിട്ട് നമ്മക്ക് അങ്ങനെ കഴിച്ച കൊടുക്കെ വിജാർച്ചപ്പം നമ്മളങ്ങനെ കഴിച്ചൊടുത്തു
ഓ ഓ
ആഹ് രണ്ട് മക്കളെ കല്യാണം
ആഹാ നാട്ടി തന്നെയാണോ അതോ
ആഹ് വല്യ മോള കല്യാണത്തിന് വീട്ടില് പരിപാടിയും കാര്യങ്ങളൊക്കെയിട്ട് മഞ്ഞൾ കല്യാണം ഹൽദി നൈറ്റ് ഹാർബിക് നൈറ്റ് അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ഇത്തെ പരിപാടി കാര്യങ്ങളൊക്കെണ്ടായിരുന്നു
കഴിച്ചു പഴിച്ച കുടുംബക്കാരൊക്കെ വന്നിട്ട്ങ്ങനെ ഉണ്ടായിട്ടില്ല കല്യാണം പിന്നെ ഓഡിറ്റോറിയത്തി ലായിരുന്നുണ്ടായിനേ
ആഹ് ആഹ് ഹാ
വീട്ടിലല്ലേനി കല്യാണ ഓഡിറ്റോറിയത്തിലെ ആളുകളൊക്കെ വിളിച്ചിട്ട് ഇല്ലാത്ത പരിപാടികളൊക്കെ വീട്ടിലുണ്ടായി
ആഹാ ഹ
ആഹ് രണ്ടാമത്തെ മോളെ കല്യാണംന്ന് പറഞ്ഞാല് പെട്ടെന്നുണ്ടായ കല്യാണം ആയതൊണ്ട് ഒരാഴ്ച്ചോണ്ട്ണ്ടായ കല്യാണായതുകൊണ്ട് ഏഹ് ചെക്കന്റെ വീട്ടന്നായിരുന്നു കരി വീട്ടന്നല്ല ഓഡിറ്റോറിയത്തിന്ന് അവിടെന്ന് ഇവിടെ നി നിങ്ങിക്കാഹ കയ്യും നിങ്ങൾ താലി കെട്ട് കെ നിങ്ങ എന്താ താലി കെ ആണോ
ആഹ് അങ്ങനെ അങ്ങനെ
ഞങ്ങള് നിക്കാഹൊക്കെ കൈഞ്ഞിട്ട് പിന്നെ വൈകുന്നേ രാവിലെ നിക്കാഹ കഴുന്നവര ആഹ് രാവിലെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പോഓലെ വിട്ട് അവിടെ ആയിരുന്നു കല്യാണം കുടുംബക്കാരൊക്കെ ഒരുമിച്ചട്ട് നിക്കാഹിന് വിടെ കൊർച്ച് ആളൊക്കെ കൂടിട്ട്
അത് കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തി അവിടെ ഓരോ വീട്ടില അവിടെ ഓഡിറ്ററിയത്തിൽ പരിപാടിം കാര്യങ്ങളൊക്ക ആയിട്ട്ങ്ങെനെ കഴിഞ്ഞു
ആഹ് ആഹ് ഹാ ആഹ് പെട്ടെന്ന് ആയതോണ്ട് ഒന്നും ആഘോഷൊന്നും വല്ലത കാണത്തില്ലന്നായിരിക്കല്ലേ
വല്യ മോള പോലെ ആഘോഷിക്കാനൊന്നും കഴിഞ്ഞില്ല
ആഹ് ഹാ ആ ഹ്
പ്പങ്ങനെ അത് കഴിഞ്ഞു സന്തോഷത്തിലങ്ങനെ പോണു
ആഹ് ഹ ഹാ ആ ഇവിടെം കല്യാണം ആരുടെ ആകാറായില്ല എല്ലരും
നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കല്യാണൊക്കെ കൂടല് നിങ്ങളൊക്കെ?
ഇവിടെന്ത വ എല്ലാരും ഇവിടെ എന്തോ
ഓഡിറ്റോറിയങ്ങളിലാണോ?
ആഹ് അതെ അതെ.
ഇപ്പൊ എല്ലതും ഓഡിറ്റോറിയത്തിലാണല്ലോ എല്ലാരും ഉണ്ടാക്കൽ.
റ്റോർത്തില്ല
വീട്ടില ഇതുപോലെ എന്തെില സക്കാർ പരിപാടികള ആയിട്ട് അങ്ങനെ ഈ വീടൊന്നും കാണാത്ത ഓലൊക്കെണ്ടെങ്കില്. ഒക്ക് കാണാൻ വേണ്ടിട്ട് വീട്ടുകാരെ ഒന്ന് വിളിക്കാന്നല്ലാതപ്പം വല്ല്യ പരിപാടികളൊക്കെ ഉണ്ടാക്കിടക്കൽ ഓഡിറ്റോറിയത്തികാണാല്ലോ.
ആഹ് അതെ അതെ
എല്ലാര പരിപാടികളും
ആഹ് ഇപ്പ എല്ലാ ഓഡിറ്റോറിയോ.
അടുത്തൊക്കെ ഓഡിറ്റോറിയൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്
ഉണ്ടല്ലേ?
ആഹ് ആഹ് എന്റെ കല്ല്യാണം വീട്ടിൽ തന്നൊയിരുന്നു, ഓഡിറ്റോറിയല്ലായിരുന്നു.
ഉം എന്റെ കല്യാണം വീട്ടത് അന്നൊക്കെ വീട്ടിലെന്നയ്ന്നു കല്യാണം പിന്നെ ഇപ്പൊ ഒരു പത്ത് വർഷ ഒരു പതിന പത്ത് പതിനഞ്ച് വർഷ ത്തിന്റെറെ ഇയിയിലായിട്ടാണ് ഇപ്പ ഈ ഓഡിറ്ററിയം പത്ത് പന്ത്രണ്ട് വർഷം അല്ലേ?
അതെ അതെ
ഓഡിറ്റോറിയം തന്നെ എല്ല ചെറിയ കല്യാണത്തിനും വലിയ കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയം.
ആഹ് അത നീ ഒന്നു ഇല്ല ഒന്നാമത് ഇയാൾക്കാർക്ക് വീട് സ്ഥലം ഇല്ല മഴ അങ്ങനെയൊക്കെ നോക്കുമ്പോ
ഇപ്പോ ഒരുപാട് ആളുകളള്ളതോണ്ട് വീട് വെക്കാനും സ്ഥലല്ല ആ സ്ഥലങ്ങളും കം ഇല്ലല്ലോ,
കുറവ് പിന്നെ ഉ ആഹ പല പരിമിതികള ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇവി.. സ്റ്ററിയതന്നാണ് നല്ലത്.
പണ്ടത്തെ കാലത്തൊക്കെ സ്ഥലള്ളോൽക്ക് ഇപ്പ നല്ല പൈസിം കാര്യങ്ങളൊക്കെ അതുപോലെ ഓഡിറ്റോറിയം
ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ണ്ടാക്കി എടുക്കാം എന്നട്ട് ഓല്ക് കാശുണ്ടാക്കാ.. ഒരു കല്യാണം കഴിഞ്ഞഞ് ഒരു മുടക്കൂല്ല ഓല്ക് കല്യാണം കഴിഞ്ഞാ ഓലെ കയ്ക്ക് പൈസ പൈസ അങ്ങട്ട് കിട്ടാണ്.
അതെ,
അങ്ങനെയാണല്ലോ പിന്നെ എന്താണ് കല്യാണത്തിന്റെ ഒക്കെ..
കല്യാണം മാത്രമല്ല എല്ലാ എല്ലാ പരിപാടിക്കും ഇപ്പൊ ഒടിട്ടോറിയവാ..
ഓഡിറ്റോറിയം എല്ലാം പരിപാടിക്കും ഇപ്പ സൽക്കാരും അങ്ങൻതന്നെയാണ് ഓഡിറ്റോറിയത്ത് വെച്ചിട്ട്..
അത തന്നെ താ എളുപ്പവും എല്ലാർക്കും,
ഉ അപ്പൊ അങ്ങനൊക്കെ കല്യാണം പിന്നെ നമ്മളെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ന്റെ കുടബത്തിലൊരു കല്യാണം ണ്ടായിരുന്നു അത് ഓഡിട്ടോറിയ തെച്ചിട്ട്ങ്ങ പോയിട്ടുണ്ടായിനി എല്ലാരും കുടുംബക്കാര എല്ലാരും ഉണ്ടായി കൂടിട്ട്.. എല്ലാരും കണ്ടന്ന്‌ ല്ലൊ സന്തോഷണല്ലോ എല്ലാരിം ആ സമാ സമയത്തൊക്കൊണല്ലോ.. സന്തോഷ സമയത്ത്.. കാണുമ്പോ നമുക്ക് ഇഷ്ട പി മാര് മരിക്കുന്ന സമയത്തൊക്കെ നമ്മള് പോകേണ്ടത് നമുക്ക് സന്തോഷം ഇല്ല.. നമ്മള് കാണണ സമയ അല്ലേ.. എല്ലാരും കൂടി സന്തോഷിക്കുന്ന സമയം ഇതുപോലെ കല്യാണ സൽക്കാരം എന്തെങ്കിലും ഉണ്ടാവണ സമയത്തല്ല..
അതെ അതെ ഉ ഇപ്പം മനുഷ്യന് എല്ലാർക്കും ഇപ്പം സ്ഥലപരിമിതികൾ ഉള്ളതോണ്ട്,
സ്ഥല പരിമിതികൾ ഉള്ള ഉള്ളോട്ത് എല്ലാരും ഓഡിറ്റോറിയം ഉണ്ടാക്കാണ് അത്.. ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ട് അത് അപ്പ ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ ആൾക്കാർ സ് ഇഷ്ടം പോലെണ്ടാവും ചെയ്യും ഓഡിറ്റോറിയം കിട്ടാനില്ല ചെല കല്യാണത്തിനൊന്നും
അത് തന്നെ
ബുക്ക് ചെയ്താല് ഇപ്പോ കിട്ടാത്ത ഒരു അവസ്ഥക്കൂടെ ആണ് ഇപ്പൊ കടന്നു പോകണത്
അത് തന്നെ അത് തന്നെ ഒരുവിധം ഇത് വെച്ച് നോക്കിയാ ഓഡിറ്റോറിയം നല്ലത് എന്നാല്ലെ
എങ്ങനെയാ
അല്ല ഒരു വിധ വെച്ച് നോക്കുമ്പോ ഓഡിറ്റൊറിയ നല്ലത്
ആ ഓഡിറ്റോറിയം ആയിട്ട്ണ്ടെങ്കിൽ സുഖാണേ വീട്ടില് വലിയ കല്യാണൊക്കെ ആണെങ്കില് വല്യ കല്യാണൊക്കെ ആണെങ്കിലില്ന്നെ നമ്മളെ വീട് വന്നിട്ട് നന്നാക്കി എടുക്കണം എന്നാ തലേത്തെ തലേന്നത്തെ പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ അന്ന് മാത്രം പരിപാടി ഉള്ളോൽക്ക് ഇന്ക് ആ കൊയ്പ്പൊന്നും ഉണ്ടാവൂല പിന്നെ കൊഴപ്പം ഒന്നും ഉണ്ടാവൂല്ലാ തലേന്ന് ഇങ്ങനത്തെ പരിപാടൊക്കെ ഉണ്ടാവകുമ്പോ നമു ഒരുപാട് ഏ എന്താ അലക്കാനും പാത്രം കഴുകാനൊക്കെ ണ്ടാവും പിറ്റേന്ന് രാവിലെ നമ്മളൊന്നും നോക്കാതെ ഓഡിറ്റോറിയത്തേക്ക് ഓടല്ലേ
ആഹ അതന്നെ അത് വെച്ച് നോക്കുമ്പോ ഓഡിറ്റോറിയം തന്നെ
അയിന് ആളെ കണ്ടാ പിന്നെ ആ ആളുണ്ടായി പിന്നെ സുഖാ പിന്നെ കല്യാണം എന്തോ ആയാലും നമ്മള് പാ ഇത്രൊന്നും തേചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ
ആ അതന്നെ ഇപ്പം എല്ലാം മറ്റേ പ്ലേറ്റ്ല്ലേ
ആ പ്ലേറ്റ് എന്ത ഏഹ് അല്ല നമ്മൾ ബിരിയാണി ചെമ്പ അങ്ങനത്തൊന്നും ഇപ്പ നമ്മൾ കഴുകി കൊടുക്കേണ്ട ആവശ്യല്ല അതകൊലെ വണ്ടിയക്ക് അങ്ങ ക കയറ്റി ഇട്ട് കൊടുത്തിട്ട് ഓര് കൊണ്ടു പോയിട്ട് ഓര് അവിടുന്ന് കഴുകും അതിനുള്ള പൈസ നമ്മള് കൊടുക്കണം
അതന്നെ അതുകൊണ്ടിപ്പം ജോലിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ജോലിയായി
ജോലിയില്ലാത്ത ആണിനും പെണ്ണിനു മൊക്കെ ഇപ്പ ജോലിയാണല്ലോ
അ തന്നെ കേ പെണ്ണുങ്ങളും ഇണ്ടല്ലോ ഇപ്പോ കേറ്ററിങ്ങിന്
ഏഹ് പെണ്ണുങ്ങളൊക്കെ കൊറേ ആയിന് കേറ്ററിങ്ങിന് പോവൽ തൊടങ്ങീട്ട് അതാണ്
അതെ
ങ്ങിന്റെ പണിക്കൊക്കെ ഇവിടൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവല് ണ്ട് ഇവിടൊക്കെ ഒരു എല്ലാര കാറ്ററിങ്ങിനും ഇപ്പോ പെണ്ണുങ്ങളാണ് പാത്രം കൈകാനും അരിഞ്ഞു കൊടുക്കാനും അയിനും ഇതിനുക്കായിട്ട് ഒരുപാട്
അഹ ഹ ഹാ ഞാന് ന്നാൾ ഒരു കല്യാണത്തിന് പോയ കണ്ടു കേട്ടെറിങ്ങിലും പെണ്ണുങ്ങളെ ആഹ് നേരത്തെ ആണുങ്ങളാണ് ഇപ്പ പെണ്ണുങ്ങളും ഉണ്ട്
അവർക്കൊരു ജോലിയായി
അതന്നെ ഉച്ച വരെയുള്ള കാര്യല്ലേ ഒള്ളൂ
ആ അതാണ് ഉച്ചവരെള്ള കാര്യള്ളത് അത് കഴിഞ്ഞാ ഓൽക്ക് പോവല്ലോ ഇനി വൈകുന്നേരയിട്ടുണ്ടെങ്കിലും സുഖാണ്
ആഹ് അതന്നെ എല്ലാം കഴിഞ്ഞ് എവിടെയും ചെിലപ്പം പോവും അനിയനൊക്കെ കേറ്ററിംഗിന്
അങ്ങനെയാണ് ല്ലേ ഇവിടെ പിന്നെ അങ്ങനെയൊന്നുല്ല പിന്നെന്താ ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള് മ്മാ പിന്നെ എന്താണ് ബിരിയാണിയൊക്കെ പൈച്ചോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ ഹലോ